ഹലോ എന്താ നല്ല വിശേഷ ങ്ങളെന്താ അവ്ട്ത്തെ വിശേഷങ്ങൾ
ആ അങ്ങനെ പോണ്
മഴയ്ണ്ടോ
മഴ ഇല്ല
ഏ നോമ്പ് ണ്ട് നോമ്പോറ്റ് കെടക്കാ
ഏ ശെരി അല്ല ഞാൻ നിസ്കരിചാം വാണ്ടിങ്ങനെ നിക്കാ
ഏ നോമ്പിൻള്ള തയ്യാറെടുപ്പാകാനായല്ലോ
ആയി ഇന്നിപ്പോ വ്ടെന്നും ണ്ടാക്ണില്ല ഒക്കെ പൊർത്ത്ന്ന് കൊണ്ടരാപ്പൊഅപ്പോ പിന്നെ പ്രശ്നല്ലാ
ആഹ പൊർത്ത്ന്ന് കൊണ്ടരാ ഏ വീട്ടിലാരക്കെ
വീട്ടില് അമ്മായ്മണ്ട് പിന്നെ മുത്തശ്ശിണ്ട് മുത്തശ്ശണ്ട് മൂത്തചിവ്ടെ ഇല്ല ഓൾ നിക്കാ പോയിണ് ഇപ്പൊ രണ്ട് മൂന്നീസം മദ്രാസൊക്കെ ഒയിവല്ലേ അപ്പോ
ആ മദ്റസ ആ ങ്ങക്ക് എത്ര കുട്ടിയാളാപ്പൊ
ഇൻക്ക ഒരാള് ന്റെത് ചെർതാ ഒരു വയസ്സും മൂന്ന് മാസാവണ്
ആ എനിക്ക് രണ്ട് കുട്ടിയാളന്നെയാ ആ മൂന്ന് വയസ്സുള്ള ഒന്നുണ്ട് പിന്നെ ഒരു വയസ്സുള്ള ഒന്നുണ്ട്
ഏശെ
മ് എന്താ ഞാന് തറവാട്ട് തന്നെയാ ങ്ങ മൂത്തഛൻ ണ്ട് ഓൽ വേറെ പൊയിക്ക്ണ് പിന്നെ ഞ അ എയ് ഒരളച്ചനുണ്ട് ഓളെ കല്യാണയ്ഞ്ഞിട്ട് പ്പൊരു മാസം ഒന്നര മാസം ആവണ്ള്ളൂ
ആ അപെ ഞങ്ങളമ്മ ഹജ്ജിന് പോയിന് ഹജ്ജ പിന്നെന്നലെ പോയി വന്നിട്ടൊള്ളൂ അപ്പൊ അയിന്റെ മുന്നേയിട്ട് ഒരാഴ്ച മുന്നേ കല്യാണം കഴിഞ്ഞതേനു ത്‌വരൊക്കെ ഞങ്ങൾ ഒറ്റക്കേര്ന്നു ഇപ്പം മ്മേ ഇമ്മിം നാത്തൂനും നാതുമാരും ഒക്കെ ണ്ടെയ്നു ഇന്നലെ ല്ലാവാരും ഇവ്ടെ ണ്ടേയിനു ഇന്നലെ വെട്ടി പൊളിക്കലും തൊക്കെ ര്ന്നു മിഞ്ഞാന്ന് രാത്രിയാ വന്നത് പിന്നെ ന്നലെ കുടുംബക്കാരും അല്ലാരും വരവന്നേനി
ഏ
ഇപ്പൊന്നപ്പോൊ നിന്നാപ്പൊ ഒന്ന് ഫ്രീ ആയത്
ഏ ശെരി
ങ്ങനെ ആൾക്കാാര് വരവും പോക്കു ആയിട്ട് ഇഞ്ഞിപ്പം എറങ്ങാനായി ഇനിപ്പം കളത്തിലേക്ക് എറങ്ങാനായില്ലേ ഞങ്ങ ഒരുപാട് പേര്ണ്ട് കാരണം നാത്തൂനും മാപ്പ പിന്നെ ണ്ടാക്കെന്നെ വാണ്ടി രും പിന്നെ ഒരുപാട് പേരുണ്ട് സഹായിക്കാനും അതോട് കൊഴപ്പല്ല
ആ
ആ വല്യയ മൂത്തച്ചി ണ്ടായ നീ ഓലൊക്കെ രാവിലെ പോയി അല്ല നാത്തൂന് ഇബള് ഞമ് ഇന്റെക്കെ ആ ഒരു രണ്ട് കുട്ടിയാൾ ഓക്കെ ഓള്ൻ്റെ ഓളെ കുട്ടിം ന്റ കുട്ടിയൊക്കെ ഒരേ വറേ ഇതാ ഓലത് സ്കൂളില് ചേർത്തിക്ക്ണ് ഞങ്ങള് അംഗൻവാടി ലായിട്ടുള്ളൂ
ട്ട്ണ്ടായിട്ട് കാര്യില്ലല്ലോ നാത്തൂ മാര്
ആ ആഹ ണ്ടായിട്ട് കാര്യന്നുല്ല ഓൽക്കുംടെ ഇണ്ടാക്കാണ്ട് റഞ്ഞെ ആഹ് ഇമ്മയും തന്നെ ഇമ്മിപ്പ ഹെജ്ജൊക്കെ കഴിഞ്ഞ് വന്നതോണ്ടേ ഇമ്മാക്ക് അധികം അങ്ങട്ട് എട് ക്കാനൊന്നും കഴിയണില്ല അയ് ക്ഷീ ഇല്ല പക്ഷെ ക്ഷീണണ്ട് ശരീരം ത്തിന് നല്ല ക്ഷീണെണ്ട് അല്ലാത്ത കൊഴപ്പൊന്നുല്ല എന്നാലും ഉമ്മ സഹായിക്കും പക്ഷെ എനിക്ക് കു ട്ടി കുട്ടികൾ ഇങ്ങനെ എണ്ടാവും മ്മളേ കുട്ടികളങ്ങട്ടും ഒൻ ഇതായി ഇണ്ടാവോല്ലോ അപ്പൊ പിന്നെ ഉം പ്രശ്നം ഇവനിത് വരെ ഒറങ്ങീന്ന് ഇപ്പ ദേ ഇപ്പ എണീറ്റിക്കണ് ഇപ്പൊ പണിക്കെറങ്ങാനയപ്പൊ ഓനെണീറ്റ അതുവരേ ഇങ്ങനെ ഒറങ്ങന്നേണ് വലുതും പിന്നെ നാത്തൂന്റെ കുട്ടി അവിടെ കളിക്കണ് ഓല് പിന്നെ അങ്ങനെ കളിച്ചോളും ഓല് ആഹ് ഓള് ഓള് സ്കൂളിൽല് ചേർത്തിട്ടിണ്ട് അപ്പോക്ക് തിങ്കളാഴ്ച്ച സ്കൂളിണ്ട്
ഏഹ് അപ്പൊ ഇങ്ങൾക്ക് എങ്ങട്ടാ പോവല്
ഞങ്ങളങ്കൻവാടീക്ക് അഹ് അംഗനവാടിയിലാണ് അപ്പൊ ഇനിപ്പം ഇതുവരെ ലീവാക്കിട്ടൊന്നുല്ല ഇനീപ്പ അടുത് ത്താഴ്ച്ചയാകട്ടെ, ഇപ്പോ ഇതുവരെ വിരുന്നൊന്നും വിരുന്നൊന്നും പോയിട്ടില്ല.
ഉം അയ് ശെരി ഇങ്ങള് അവിടെ വീട്ടിലാരൊക്കെ
വീ ഇന്റെ വീട്ടിലോ? ഇന്റെ വീട്ടില് എന്റെ വീട്ടില് ഞാനും കാത്തും
ഏ ആന്തേ മോന എന്തേ ഏ
ഓനവടെ വീണതാ
ഉഹും എത്ര വയസ്സോ ഒരു വയസോ എന്നക്കെ ഒരു വയസ്സായി
ഒരു വയസ്സായിട്ടില്ല ഒരു വയസ്സിന് ഞ്ഞ് ഓ ആവാൻ പോകുന്നുള്ളൂ എന്താ നടന് നടന്നിട്ടില്ല പുടിച്ച്ങ്ങനെ നിക്കും ഓൻ എല്ലായിടത്തും പുടിച്ച് കയ തോട്ട് കൂടി ഒക്കെ പുടിച്ച് കയറാനും കണ പ്പോനാവടേ വികാണേ ഓന് കയ്യിണതല്ല ഓൻ നോക്ക് ആ ഓനെ നോക്കാനും വേണം ഒരാള് മറ്റൊളാണെങ്കിൽ നല്ലോം കാട്ടും വെല്ല്യോൾ ഓക്ക് ചെറുപ്പത്തിലേ ഓനെ കൺ പറ്റൂല ഓള് വിചാരിക്കാതെ അങ്ങനെ കി വന്നതല്ലേ ചെറുപ്പോ ഒരു രണ്ട് രണ്ടര വയസ്സായപ്പോത്തിന് മം വന്നിട്ടില്ല അപ്പൊഓക്ക് എന്താ പറിയാ ഭയങ്കരമായിട്ട ആദ്യയെ ഇഷ്ടല്ല ഭയങ്കര കാട്ടലും കുട്ടി ഭയങ്കര ഓ ഓനങ്ങട് കാണുമ്പോൾ പുറമെ എല്ലാർക്കും എല്ലാ സാധനങ്ങളും ഒക്കെ കൊട് ഉക്കുമുട്ടായി കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷെ ഇവൻ ഇവന് മാത്രം ഒന്നും കൊടുക്കൂല ഇവന് ഏത് കൊട്ക്കൂല ഇവനെ കാണുമ്പോ അപ്പൊത്തിനോക്ക്ങ്ങട്ട് ഒരു ദേഷ്യവും അടിക്കലും ചവി ലായിട്ട് അംഗനവാടി വിട്ട് വരുന്ന തന്നെ ഓനെ കാട്ടാ കാട്ടാന് എന്നുള്ള നെലക്കാ വെരന്നെ എഹ് ഓള് ഭയങ്കര ആ അത് നോക്കാനായിട്ട് പറയാൻണ്ടോ ഇവന് ഇവന് കുറച്ചൊരു പാവാണ് ഓളെ സംബന്ധിച്ച് ഓളന്ന് ഭയങ്കര സാധനെന്നു ആ ഒരു ഇത് ഓൾക്കിപ്പളു ആ ഇബനങ്ങനെ അരികൾക്കൂടങ്ങ എന്തേും ഒന്ന പോയാൽ മതി ഓനെ തട്ടിട്ടുണ്ടാവുല അതിന്റെ മുന്നേ തുടങ്ങുഓൻ കരച്ച മറ്റോക് പിന്നെ ഓളെ കാട്ട്യാ തന്നെ ഓൾക്ക് എന്തേിലും പറ്റിയാത്തന്നെ ഓള് അറിയില്ല പിന്നെ എപ്പോഴെങ്കിലൊക്കെക്കാര നമ്മള് കുളിപ്പിക്കുമ്പോഴൊക്കെ നോക്കുമ്പോഴ ക്കാരെ ഇത് ഇവിടുന്ന് മുറി പറ്റിയ ചോദിക്കുമ്പോളേ രോള തന്നെ കാണണ് ഓക്ക് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല പക്ഷെ ഇവനങ്ങനെയല്ല, ഓനിക്ക് അതിലൊരുയെലയങ്ങനെ പാറിയാ മതി അപ്പോത്തിനും മേത്ത് തട്ടിയേക്കണുന്ന് തോന്നന്ന് പറഞ്ഞ അങ്ങനാ ഓന്റെ കരച്ചില്, ഒന്നങ്ങട്ട് ജസ്റ്റ് തട്ടാൻ പറ്റ റ്റില്ല. ചൊമരുമേലൊന്നും എവിടേം തട്ടാൻ പറ്റൂല, അപ്പട് തൊടങ്ങും എന്തെങ്കീ
എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോ ഓന്? ഇങ്ങനെ എടെക്കെടയ്ക്കുണ്ടാവോ?
ഇല്ലേ അങ്ങനത്തെ അസുഖങ്ങളൊന്നുംല്ല ഇപ്പൊ ഓന് മൂത്രത്തി പഴുപ്പ് ഇങ്ങനെ എടക്കിങ്ങനെ ഉണ്ടാവും.
വെള്ളം കുടീന്റെ കുട്ടീന്റെ കുറവായിക്കാറും, എന്റെ കുട്ടിക്ക് എന്ത് കൊടുത്തിട് ടും കാര്യല്ല, എന്നും ഓരോ കൊണക്കേടാ, അതിന്റെ എവിടെങ്കിലും ആയിട്ടു ഇങ്ങനെ അഡ്മിറ്റാവാണ് പണി, ഹോസ്പിറ്റലിൽ പോവാ വരാ ഒന്നുമല്ലെങ്കിൽ ഒരുമേ എന്തെങ്കിലും ഇങ്ങനെ പൊന്തുക എന്നിട്ട് അങ്ങനത്തോക്കെ ഓരോതാ
ആഹ് ഇവന ങ്ങനത്തെ അസുഖോന്നില്ല ഇവനി ഇപ്പ ഈ മൂത്ര പ്പഴുപ്പോണ്ട് ഇപ്പ രണ്ട ഇപ്രാവശ്യം ഹോസ്പിറ്റലില് കാണി ച്ച്, ഓളെ ഇതേ മാതിരി അധികം കൊണ്ടുനടന്നിട്ടില്ല, ഓക്ക് തീരെ ഓക്കങ്ങനെ അങ്ങനത്തെ ഒരു കൊല്ലത്തിലൊക്കെ ഒരു വട്ടം ഒരു പനി ഇനിക്കും, അതപ്പ പനിക്കണ് ആഹ പനിക്കണതൊര് ആ ആ് കൊല്ലത്തിലൊ രു പനി പനിക്കും ആ പനിക്കണം ഉം
മരുന്ന് പിടിച്ചാതോ ജീവിച്ചിട്ടില്ല
തന്നെ ഇബക്ക് മരുന്നോ മരുന്നു പറഞ്ഞാണ്ട് എന്താ ന്തോ മരുന്നിന് പൂ - എന്നിട്ട് ഞാൻ പറയും പൂതി പറയുമ്പോളേക്കാ മരുന്നു മരുന്ന് ഇവര് മരുന്നു കൊടുക്കാണ കാണുമ്പോഴതിന് ഓക്ക് ഞാൻ വായില് ഒരിത്തി ഇറ്റിച്ചു കൊടുക്കലാ. അല്ലെങ്കിൽ ഓക്ക് പറ്റൂലഓക്ക് മരുന്നിനോട് എന്തൊരിഷ്
ഇയാ ഇന്റെ കുട്ടിനെ ഞാൻ രണ്ടാള് പുടിച്ച് വെച്ചോണ്ടാ കൊടുക്ക മരുന്ന് അവനീ ചെറുപ്പം മുതലേ മരുന്ന് കൊടുത്ത് കൊടുത്ത് ചേലായി ഉം അതേ ഇപ്പൊ ഓൻ മരുന്നു കുടിച്ചൂല ഓന് പ്രസയിച്ച് കെടക്കണ ആ നാ പവണേന് മുന്നേ നാല്പ്പത്തഞ്ചിസത്തെ ആ കുത്തിയപ്പ ഉണ്ടല്ലോ അന്ന് തുടങ്ങിയ പിന്നെ ഒരു ദിവസോന് മരുന്ന് കൊടുക്കാതെ ഒണ്ടാവൂല.
ആഹ
ഇന്ന് കൊടുക്കാൻ പറഞ്ഞ ഒരു മരു ന്ന്ണ്ട് ഈ ആയണ്ടോന് ബ്ലഡ് കുറവു ണ്ടായിട്ട് പ്രതിരോധ ശേഷി കൊറവായിട്ടാണോനിങ്ങനെ ഈ അസുഖങ്ങളൊക് ക്കെ വര്ന്നർഞ്ഞിട്ട് ഞാന് എന്താ ഈ അയൺ ഇണ്ടാവാള്ളരു സിറപ്പ്ണ്ട് അഅ് കൊടുക്കും അതന്നെ ഒരു ഒരുമായ്രി ചമർപ്പാ ന്നട്ട് ഇതെന്നും ഇങ്ങനെ കൊട്ത്ത്ട്ട്ച്ച് പിരാന്തുട്ച്ചിട്ട് പിന്നെ ഞാൻ കൊടുക്കാതായി അപ്പ പിന്നിം തൊടങ്ങി ഓന്റെ അസുഖം
എങ്ങനെ
യഅങ്ങനെ ഈ മര്ന്ന് കൊടുക്കാതായിയർയാ എന്നും കൊടുക്കാം മൂന്ന് മാസം അടുപ്പിച്ച് കൊടുക്ക് കൊടുക്കാൻ പറഞ്ഞിത് കൊടുത്ത് കൊടുത്ത് നമ്മക്ക് പിരാന്തായി എന്നും ഇതൊരു പണിയാണ് നമ്മൾ എന്തേയ്യും പണിന്റെ ഇടയിൽ ചിലപ്പോൾ മറന്നോവും
ആഹ് ആഹ് അതന്നെണ് മരുന്ന് കൊടുക്കാണ്ടാണ് ഇനിക്കന്നെ എടങ്ങ്യാറാണ് എപ്പളെങ്കിലും ഓക്ക് ഇണ്ടാവുള്ളൂ ഇന്നാ- ത്തന്നെ ഇൻക്ക് മട്
ആഹ ഉ മുറ്റ കലിച്ചൊക്കണെങ്ക ഞാൻ എന്ന് തന്നെ കൊടു ഒരു നേരം വിട്ടാ അയിന്റെ ഫലം പോയി ചെയ്ത് ഓന് സാധാ വെള്ളത്തില് ചെല ദെവസെക്കെ ഒന്നര മാസം രണ്ട് മാസം കുളിപ്പിച്ചാതന്ന്ണ് എന്റെ കുട്ട്
ആഹ് അഅ് ചെല കുട്ട്യാള അങ്ങനെന്ന്യേണ് അങ്ങനെന്നെ ചെല കുട്ട് കുട്ട്യോള് ചെലറ്റൾക്ക ഇപ്പ ഓക്ക് ഇന്റെ ഹസ്ബന്റ് ഇങ്ങനെയ എന്താ പറാ ഞാൻ മഴയ ത്തക്ക് കൊണ്ടുവലെന്ന പറ അത് മഴത്ത് ക്കങ്ങട് കൊണ്ടോവും ഇന്നാള് ഇവന് ഇതേമാതിരി പനിച്ചു കൊണ്ടോവാണ് ആ സമയത്ത് വെല്യേനെ ഐസ്ക്രീ വാങ്ങിക്കടുത്തപ്പോ ഇതിനുംണ്ട് ഐസ്ക്രീം വാങ്ങിക്കട് ഞാൻ പറഞ്ഞ് എന്ത്‌ന്റെ കേടാ ഇങ്ങൾക്ക് എന്താ ച് ക്കാണ്ട് അക്കെ കുട്ടികൾ കൊണ്ടോണം അക്കെ കുട്ടികൾ ഇന്നെ കാണാതെ മയകൊള്ളി ച്ചും ഇന്നേ കാണാതെ മഞ്ഞെള്ളിച്ചും ഞാൻ ഇങ്ങനെ പറയും പക്ഷെ അത് അങ്ങനെ അക്കെ ശീലാവണം ശീലാവണം പറഞ്ഞണ്ട്
ഇന്റെ കുട്ടിനൊപ്പം ഞാനായില്ലത് ഇന്റെ പുതിയപ്പള ആ പരിസരത്തക്ക് വരൂല്ല കാരണം അയിന് പറിയ കൊണ്ടട്ക്കാൻ ഓലെ ഉണ്ടാവുള്ളൂന്നറിയ
ഇണ്ടാവോള്ളൂ അപ്പൊ ഞാൻ പറയാ കൊണ്ടടക്കണത് കുറഞ്ഞിട്ടാ കൊണ്ടട ഇതൊക്കെ എങ്ങനെയാ കൊല്ലത്തിലൊരു വട്ടം പൻച് കഴിഞ്ഞാല് അതൊരു ഒന്നൊന്നര പനിയെക്കാരം ആ പനി ആ ആ പനിയണ്ട് ഇപ്പ ആ പനിയാണ് പൻച്യിഞ്ഞാൽ ഒര അഞ്ചാറ് ദിവസത്തിന് കുട്ടി അനങ്ങൂല അങ്ങനെണ്ട് പനിക്കും ഇപ്പൊ അതെ അതേമായ് ഓളാദ്യ ചെറുപ്പത്തിലെ അങ്ങനെ അധിക ഡോക്ടറട്ത്ത്ക്ക് ഓൾക്ക് ഇണ്ടാവങ്ങനെ വയറ്റ്ന്നൊക്ക് ഇങ്ങനെണ്ടാവും നമ്മള ഈ റാ ആഹ് അംഗനവാടി പൊടി അങ്ങനത്തൊക്കെ ഫസ്റ്റ്ന്നെ കുറ കൊടുക്കുമ്പോഴള്ള ആ ഒരു വഴറ്റന്ന് ഇങ്ങനെ പോകും നല്ലാ അതെ അങ്ങനെ ഡോക്ടർ കാണിച്ചിട്ട് പിന്നെ എന്തെങ്കി ഇങ്ങനെ ചെറുതായിട്ട്ണ്ടകുമ്പോ അതേ ചെറുതായിട്ടൊക്കെ ഇല്ലല്ല പനി എന്തായാലും കഫക്കെട്ടും അങ്ങനെ അങ്ങനെ ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടിയിട്ടേല്ല കഫക്കെട്ടും ഇപ്പം ഞ്ഞി മൂന്ന് വയായില്ലേ അൽഹം ദുലില്ല അ എന്നെ വറെ
മാഷാ അള്ളാ അതെന്നെ ഞാൻ പറയാ അങ്ങനെയൊക്കെ ആയാ നക്ക് നമ്മക്ക് കുറെ എന്താറ എന്താറോ ഞാനൊക്കെ ബനിം കൊണ്ട് പോയത് നമ്മള് അല്ലെങ്കിൽ തന്നെ അമ്മായിമ്മമാരും ഓലൊക്കെ ണ്ടാകുമ്പോ ഒട്ക്കേലും ട്രിപ്പ് പോണമെങ്കിലൊക്കെ ഗത്യേടാ ആ കുട്ടിനെ കൊണ്ട് പോയി അതാ ഇതാക്കി ഇങ്ങനെയക്കെ കേക്കേണ്ടി വരുമ്പോ പേടിയാ ൻക്കാണെങ്കി എങ്ങട്ടോപോണ് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെങ്കി പോവാ എങ്കിൽ ഏ ഇങ്ങോട്ട് ഇവന് വെച്ച് പോവാൻ മതി ഇങ്ങട്ട് എന്നാലോ ഓൽ ആഹ് ആയിക്കോട്ടെ ശരിന്ന കേട്ടോ ഉം